കേൾക്കുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് എന്തെല്ലാം വിശേഷം സുഖാണ്
ആ സുഖം
ആ ചായുടിയൊക്കെ കഴിഞ്ഞ
ചായുടി എന്നൊന്നമ്പാണ്
ആഹ് നോമ്പ്ണ്ടല്ലോല്ലേ എല്ലാർക്കും നോമ്പാ
കുട്ടികള വഴിക്കില്ല നഞമ്മളൊക്കെ നോറ്റ് ഉം ചായുടിച്ചോ
എനക്കും നോമ്പാണ് മക്കൾക്ക്ണ്ട് എ മോന് ഒരു മൂന്ന് ട്യൂഷന് പോയി മറ്റോ നീച്ചിട്ടില്ല
എപ്പഴാ ട്യൂഷൻ
ടൂഷൻ ഏയ് മണി
പത്താം ക്ലാസ്സിലാണോ
ആ പത്താം ക്ലാസ്സിലാണ്
ലക്ക്
മറ്റവന അതാ ഒരുത്ത ഒന്നാൾ നീയിച്ചിട്ട് ചെയ്യാ
മം
മ പിന്നെ
ഇന്റെയ ഒരാള് ഒമ്ബൈലാണ് ഒരാള് എൽ കെ ജിയില്
ആ അത് ശരി ഇവിടെ ഓൽ പ്ലസ് ടു കഴിഞ്ഞിട്ടേ പിന്നെ എന്താണ് ഓന ഓട്ടോമോബൈൽ ഡ അത് പഠിച്ചവിടെ ഉ അയിന്റെ അവ എടെ ആാക്കി കൊടുത്താണ് ജോലിയുടെ ആ
എന്റെറെ അ അല്ല നിങ്ങള വീട്ടന്ന് കുറേ പോവണ്ടോ
ആഹ് ഓനെ ചാപ്പിന ചട്ടി പറമ്പ് പെരുന്തന്മണാ പാത്തക്ക് ആ അവിടുക്ക
മഴേതിന്യു
മഴ ഉണ്ടായിട്ടില്ല ഇന്ന് പെയ്തിട്ടില്ല ഇന്ന് മറ്റേ രാവിലെ ഒരു മഴ ചീഞ്ഞ കാണ്ട നിക്കണന്ന് കാണല്ല
ആ ഇന്നിപ്പോ അതിലിപ്പ തുൊറന്നപ്പേ മഴയാണ് പെയ്തിനോന്ന് മുറ്റത്തക്കെ നല്ല വള്ളം കാണാണ്ട് ഇപ്പളാ വാതിലാർന്നെ പിന്നെ പിന്നെ ന്താ വേറെ
എന്തേണ്ടാക്കി കടിയൊക്കെ
പുട്ട്
പിന്നെ
പിന്നെന്താ ചെ ഓൽക്കന്താ ണ്ടാക്കിയേ
കോഴികളെക്കെ ഇണ്ടാ ആ ഏ ദോശ
ഏ പെൽചക്കോ
പെൽച്ചക് ഞാന് നീച്ചിട്ടില്ല്യാ മോൻ വരാൻ വൈകിര്ന്നു ഇന്നലേ മോന് കടേന്ന് ചെലെ ദിവസം നേരം വൈകും അപ്പൊ ഓന് ഇന്നലെ ഒരു മണിക്കാണ് വന്നത് അപ്പ് അപ്പൊ പിന്നെ ഞാൻ അപ്പെ കൊറച്ച് ചായണ്ടാക്കി കുട്ച്ച് കാണ്ടങ്ങ് കെടന്ന്
ഏ മ്മളൊറ്റാക്കാവുമ്പോ പിന്നെ അങ്ങനൊക്കെ മതിയല്ലോ
ആ പിന്നെ കോഴികളൊക്കെ ഇണ്ടോ
ആണ്ട് ഏ എ
ഏ എ ശെരി പിന്നെ ഏ
ബത്തുടുമ്മ്മ്പറെ
ആ ഫുഡ് ടൊടുക്കാ ആറ്റിങ്ങക്ക് ഭക്ഷണം കൊടുക്കാൻ പോയിട്ടുണ്ടാവുംല്ലേ
ആ
അയ് ശെരി എത്രണ്ണണ്ട്
പാട്ട് ഒമ്പണ്ണൊക്കെണ്ട് ഇപ്പൊ ഒന്ന് ൻ ഒന്നിൻ മു ആറുട്ടിയാള് വിര്ഞ്ഞും ചെയ്ത്
ഏ അഹ് ശെരി എങ്ങനെ ഞമ്മ സാദാമാരിയല്ലേ വിരീക്കല് ആ അല്ല ചേലോര്ണ്ട് ഈ മീഷീനൊക്കെ വിരിക്ണ്ണ്ണ്ടേ
ഒന്നിനെയ് മൂന്ന് ത തള്ളാരാ
ആ അഹ് ശെരി നോക്കൻ ആൾുണ്ടാവുംല്ലെ
ഒക്കെ ഒന്നിലാണ് കടന്നീനി
ക്കെഷ്ടാവോല്ലെ കോഴും ന്നൊന്തെക്ക വേറെന്തൊക്കെള്ളത്
വേറെൊന്നുംല്ല അഎന്നെള്ളു അവ്ടെ ണ്ടോ
ഇല്ല ഇൻക്ക് ആതിനെ അത് വയങ്കര ഒര് ഇത്ള്ള കാര്യ
അമ്മക്ക് ചേലേപ്പ തായി തോ പ്പയ്ട്ടെങ്ങനെ മുട്ടോടെ
ആ മുട്ട മുട്ട പൊർത്ത് ന്ന് വാങ്ങണ്ടല്ലോ നല്ല കോഴ് കൊല്ലേ യ്ക്കാരം പൊറത്ത്ന്ന് വാങ്ങും മാണ്ടല്ലോ
അലോ മുട്ടടൽ ണ്ടേയ്നി ഇപ്പൊക് കൊറേയൊക്കെ പൊര്ന്നീണ്
ആ നാടൻ കോഴിക്കള് കൊഴപ്പല്ല മറ്റേ ഈ പഞ പഞ്ചായത്ത്ന്നും ഒക്കെ കിട്ട്ണ മറ്റേ കോഴിക്കളുണ്ടല്ലാ ഹ് വൃത്തിയുല്ല ഒരു സ്മെല്ലും ആണ് ഇൻക്ക് ഇബടെ ആ സാധനം ഇൻക് വയങ്കര അർപ്പാണ് ഈ കോഴിക്കാട്ടം കോര്ണതോ അത് കാണ് ണതന്നെ ഇൻക്ക് താണ് ന്നിട്ട് ഇ വ്ടെയാണെങ്കില് ആ നാടൻ കോഴിക്കളെ വിട്ട പിന്നെ അങ്ങനെല്ല നാടൻ കോഴക്കള് പിന്നെ അത്ര തന്നെത് തോന്നൂലല്ലോ
ആ അതന്നെ
ൻക്ക് ആ സ്മെല്ല് കേൾക്കുന്നതും ഒക്കെ ഒരേ എന്തോ പോലെണ് അപ്പൊ പിന്നെ ഞാൻ ഇവിടെ അയിന് ഒര ങ്ങിജില്ലയൊക്കെ കാക്ക എപ്പളും പറയും അപ്പൊ ഞാ അ പ് അപ്പൊ ഞാൻ പറയാ ഇവിടെ ഇന്നെ കൊണ്ട് വയ്യ അയ്റ്റങ്ങളെ നോക്കാന് ഇൻക്കാ പാപം കാട എനിക്ക് ഭയങ്കര ഇഷ്ടാണ്
ആ
മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാറ്റ് ങ്ങളീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു പൂച്ചക്കായാലും കാക്കക്കായാലും ഒക്കെ ഞാൻ തിന്നാൻ കൊടുക്കും ഹ ഹ ഹ ഇൻക് ഭയങ്കര ഇഷ്ട കാക്കച്ചികള ല വന്നട്ട് ഇങ്ങനൊക്കെ കാ കാന്ന് പറയുമ്പം ഞാന് കുറച്ച് ചോറ്ടുത്ത് കാണ്ട് ഇട്ടോട്ക്കും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തിനോടായാലും ജീവള്ളതല്ല ല്ല പൂച്ചകളൊക്കെ വന്നിട്ട് എല്ലാവരും പറയും ഓള് പൂച്ചനെ വളർത്തിട്ടാണ് ഈ പൂച്ചകളൊന്നും ബട്ന്ന് പോവാത്തത് ഓള് പൂചക്കൊക്കെ തിന്നാട്ട് കൊടുത്ത്ട്ടാണ് ഇവിടുന്ന് പോവാത്തത് എനിക്ക് ആ അവർക്കൊന്നും പറ്റൂല അവ പൂച്ചകളല്ലേ അയ്റ്റിങ്ങൾപ്പോ ഇങ്ങനെ അവിടെ ഇവടെക്കെ പോകൂേ പോയിക്കാണ്ട് ഓരോന്ന കാട്ടിയെക്കും അപ്പൊ അതൊന്നും ഇപ്പം അവർക്ക് പറ്റില്ല ഞാൻ പറഞ് ഞാൻ വളർത്തണതും ഞാൻ പെറ്റുണ്ടാക്കിയതൊന്നുമല്ലല്ലോ ഇവടക്ക് വന്ന് കൂടിയതല്ല ഞാൻ എന്ത് കാട്ടാന അയ്റ്റിങ്ങൾ ഇങ്ങനെ ആരെങ്കിലുക്കെ കൊട്ന്നാക്കി കൊടുക്കണാവും ഇവിടെ ഒരു വലിയ കുള ഉണ്ട് ഞങ്ങക്ക് കുളിക്കാനെ വലിയൊരു കുളണ്ട് ഞങ്ങളവിടെ താഴെ പള്ളി പള്ളിക്കുളം പള്ളിക്കുളാണ്
ആ
പക്ഷ വല്യ നല്ല വൽപ്പണ്ട് എവിടെന്നല്ലാംന്ന്ള്ള ആളുകൾ വരുച്ചിട്ടിരിക്കുക രാത്രിയും പകലും ഒക്കെ കുളിക്കാൻ വരും അയ്ക്ക് അപ്പൊ അങ്ങനെ കൊടുന്ന ആക്കണെക്കാരെ ഓരോ
ആ അതെകാരം
പുതിയ പുതിയ പൂച്ചകൾ ഇങ്ങനെ കാണും അപ്പൊ അവരവിടെ മേെലേ റോഡ് മേൽ ഇറക്കി വിടുമ്പോ അ ട്ടും ഇറക്കി വിട്ട്ക്കാണ്ടേ ആ ഞ അത് റോട്ടിന്റെ തായക്കുവണ് അപ്പൊ അത് ആട്ടും ഇങ്ങട്ടും മണ്ടി വരുമ്പോ ഇങ്ങനെ മണ്ടി വരൂല്ലേ അതുപലെ ഇനിക്കൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഒരു പൂച്ച പ്രസവിച്ചതായിന്ന് ഇവിടെല്ല ഇവിടെ അതിനുള്ള സൗകര്യോന്നുല്ല ഇവിടെ പൂച്ചകളും ഒക്കെ ഇണ്ടായാൽ ജന്തുക്കൾ പുടിച്ച് തിന്നും ഈ നായ്ക്കളൊക്കെ പിടിച്ചിട്ടെ ഇക്കാണെങ്കിൽ അത് ഭയങ്കര സങ്കടമാണ്
ആ
അങ്ങനെ ജന്തുക്കള് ചത്താ അയിറ്റങ്ങൾ പിടിച്ചുകാണ്ട് കൊല്ലേണത് പിഞ്ച കുട്ടികളെ പാവല്ലേ ല്ലെ ഇക്ക അതൊക്കെ വല്യ സങ്കടം അവ പറ എന്നിട്ട് ഞൻ എന്ത് പണി അങ്ങനെ ഈ ഒരു പൂച്ച ഇവിടെ ണ്ടല്ലോ ഇവിടെ നമ്മളെക്ക ഈ വാർപ്പും പെരല്ലേ അപ്പൊ പിന്നെ അവർക്ക് ഒളിഞ്ഞിരിക്കാനുള്ള സമയമൊന്നുംല്ലല്ലോ
ആ ആ
ആ അപ്പൊ അങ്ങനെ ഒളിഞ്ഞിരിക്കാനുള്ള സ്ഥലല്ല അങ്ങനെ ഒരു പൂച്ച അവിടെ അടുത്ത് വീട്ടില് പോയി പ്രസവിച്ച ആ പൂച്ച വടത്തന്നെയാണ് ഇണ്ടാവല് അതിനെ പ്രസവിക്കാനൊക്കെ ആയപ്പോ അത് അതിന്റെ സൗകര്യം തേടിയിട്ട് ഒരു ഓടും വീടുണ്ട് ഇവിടെ ഒരു പായെ വീട് അയിന്റെ ഉള്ളിൽ പോയി പ്രസവി ഒക്കെതായി പിന്നെ കൊറച്ച് അയിനൊരു കുട്ടിണ്ടായിരുന്നു നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ ഗോൾഡൻ കളർക്കും എന്ത് ഭംഗിയ അതാണെങ്കിലോ മറ്റേ പൂച്ച ഈ ക്രോ ആയിട്ട് ഉണ്ടായതായിരുന്നു ആ ആഹ് അങ്ങനെ ക്രോസ് ആയിട്ട്ണ്ടായിട്ട് അയിന്റെ വാലി ഊട്ടി പൂച്ചന്റെ മാതിരി
ആ എല്ലാ ചൊറുക്കുണ്ടാവും കാണാ
നല്ല ഭംഗിണ്ടായിന്ന് ചെറിയ കുട്ടിയായപ്പം തന്നെ ഞമ്മക്ക്ങ്ങനെ ഇട്ത്ത് ക്ള്മ്പാ തോന്നും അങ്ങനത്തെ കുട്ടി ആ ഞാനിന്നട്ട് അയിന് ഇങ്ങനെ തള്ളന്റെ അടുത്ത്ന്ന് വേറെടുത്തില്ല തള്ളന്റെ അടുത്ത് തന്നെ കൊ കൊടുത്തക്കാട്ട് പാലും ഇന്തൊക്കെ തള്ള കൊടുക്കും അപ്പൊ ഇങ്ങനെ ഇവിടെ കൊ ഇങ്ങട്ട് കൊണ്ടറും ഇങ്ങനക്ക തള്ളങ്ങള്ൾ കുറ അതിന്റെ ശേഷം കണ്ണുംന്തൊക്കെ കീറീന്റെ ശേഷം ചെറിയ കുട്ടിയ ഞൻ പാവം ചെയ്യേണ്ട അത് നല്ല പാല് കൊടുത്ത വളർത്തിക്കോട്ടെ പിന്നെ ഞമ്മക്ക് ഇങ്ങണ്ട് വന്നോളൂ അത് ഞമ്മളക്ക് പിന്നെ എങ്ങനെ വരുമ്പോ ഭക്ഷണം എന്തൊക്കെ കൊടുക്കുമ്പോ പിന്നെ ഞമ്മക്ക് അതിന അങ്ങനെ സ്നേ അങ്ങനെ ഇതാക്കി എടുക്കാ പറഞ്ഞു അങ്ങനെ പാല ഇന്തൊക്കെ കൊടുത്ത് വേറെ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ അറ്റിക പിന്നെ സാധാ കുട്ടി കുട്ടികൾ തന്നൊയിരുന്നുട്ടാറ്റ പക്ഷെ അറ്റികളും നല്ല ഇണക്കായിരുന്നു നിന്നോട് കാരണം ഞാൻ ഭക്ഷണം കൊടുത്തിട്ടും ആഹ ഞാൻ നല്ല ഭക്ഷ ഭക്ഷൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇതിന് പേരിട്ട് പാപ്പൂന്ന് മറ്റീന പീ പോൂന്ന ഇട്ട് അങ്ങനെ മ മൂന്നെണ്ണയന്ന് പാപ്പും പീപ്പും പൂപ്പുവയിന്ന് ആറ്റിങ്ങളെ വിളിച്ചാ മതി പാപ്പുവോ പീപ്പോച്ചിട്ട് വി പച്ചം ഓടി വരുായിരുന്നു എപ്പോളും വരും ഇന്നെ കാണാനതില് ഒന്ന് എല്യ മരിച്ച് ഒന്ന് പാപ്പു പാപ്പൂ കൂടെ എന്റെ അടുത്ത് തന്നൊയിയിും എന്ന് എല്ലരും പറയും അതന്നെ ചൊർക്കുള്ളത്ന്നെ ചോർക്കുള്ളത് പിന്നെ ഇവിടെ അങ്ങനെ തള്ള തള്ളന നായ കുടിിച്ച നായ ഉടിച്ച അെ നിങ്ങള്ൾ അങ്ങനെ ഈ കുട്ടികൾ ഇവിടെ ഇായി അപ്പൊ ഒക്കെ കാടന ആയിന്നിട്ടാ ഒന്ന് പെണ്ണു കഴു രണ്ടെണ്ണം കാടന വരുന്നു അപ്പൊ ഈ രണ്ട് കാടന്മാരന്നെ ഒരാൾ തന്നെ അയിച്ചിട്ട് ഇതാവലല്ലോ ആ ആറ്റുങ്ങൾക്ക് അടിപിടി വിടൂലേ ഞമ്മളെ ഇന്ത്മാതിരിയല്ലല്ലോ കടിപടി വിടുല്ലോ ഉ
അങ്ങനെ പിന്നെ ക അടിപിടൊക്കെ കൂടി ഇപ്പ നാാല വർഷം നാല് വയസായി പിന്നെ അത് ചത്ത്
തന്നെ
ഉ എന്നിട്ട് വയ്യാതായിട്ടും അത് എല്ലോടത്തക്കും പോവായിരുന്നട്ടാ പല സ്ഥലത്തേക്കും കുളിപ്പിക്കും വ ഗ്ലൗസ ഒക്കെ ഇട്ടിട്ട് കുളിപ്പിക്കും എന്നിട്ട് നല്ല തോർ നി കഴിഞ്ഞാല് എവിടെ കെടുക്കുവ എന്റെ കൂടെ മാറ്റുമ്പോ കെടുക്കു ഏ അത്രക്ക് ഇഷ്ടമായിത് നിന്റെ കൂടെ ഞാനിവിടെ വെറ്റുമ്മൊക്ക എടുത്ത ഞാൻ അതിനായിട്ട് പോപ്പന്തൊക്കെ ഉണ്ടാക്കിട്ട് ബെഡിൽ വിരിച്ചിട്ടന്റെ കൂടെ അത് ബെഡിൽ ഞാനും അതും കൂടി കിടന്നുറങ്ങും
ആ ശരി
അ വളരെ ആ പൂച്ചനയും പഠിപ്പിച്ചല്ല ക്കടാക്ക ഇടന്ന് ഉറക്ക ഈജ കാരണ പൂച്ചിദാസായല്ലായിറ്റും തൊണ്ടി പോവാൻ പറ്റാത്ത കോലായല്ലാം ഒക്കെ പറഞ്ഞ് കളിയ കുഞ്ഞെപ്പോളും അങ്ങനെ ഇഷ്ട ഇത് ഇവിടെ വരൂ എന്നിട്ട് പിന്നെ ഉ ഞാന് ഇവിടെ ഔ ത്താണ് കിടുത്തിന്നതൊക്കെ രാത്രി കാര നല്ല നായ്ക്കള ശല്യമായി
ആ പിന്നെ നയിക്കോട്ടെ വിളിച്ച
ആ
ഓ